ഹലോ
ആഹ് ഹലോ
എന്തൊക്കെയാണ്
ഉം നല്ല വിശേഷം
ഉം ഭക്ഷണം കഴിച്ചോ?
ഭക്ഷണം കയ്ച്ചി ഭക്ഷണം കൈച് കടക്ക ഏഹ് എന്താ വർത്താനം ഏഹ് അയി ശരി പിന്നെ മക്കള് വരാനായോ
ഇല്ല മൂന്നര ഉം ഉം ഞങ്ങടെ അവിടെ ഇതാണ്
വല്ലിയോള് എന്താ പഠിക്കണേ
ഓള് പിന്നെ യുപി ആണ്
എവിടെ സ്കൂളാ ആഹ് നല്ല ആഹ് മഴണ്ട് ഇപ്പല്ല മഴ കൊറവുണ്ട് ഇപ്പോ കൊറച്ച്
ഉം ഉം ഉം അയ് ശരി പിന്നെ എന്തേനി ഫുഡ്ഡ്
ഫുഡ്ഡ് പിന്നെ മുട്ട പൊരിച്ചതും
ആണൊ
മുരിങ്ങാന്റെ കറിയും ഒക്കെ തിന്നു
ഉം ഉം ഉം ഉം
കയിച്ച് കെട്ക്ക
ഏഹ് ഉറങ്ങോ രാ വെയ് ഉച്ചക്ക് ഉറങ്ങറലുണ്ടോ
ഉറങ്ങലൊന്നില്ല അങ്ങനെ ഓരോ പണിക്ക ഇങ്ങനെ ഉണ്ടാവും പിന്നെ കൊറചേരം ഫോണും നോക്കി ഇങ്ങനെയിരിക്കും
ഏഹ് അയി ശെരി പിന്നെ എന്താ പിന്നെ വീട്ട്ക്ക് വിളിചിനോ
ആഹ് വീട്ട്ക്ക് ഇല്ല രണ്ടിസായി വിളിച്ചിട്ട് വർത്താനൊക്കറയാന്
ഉം ഞാൻ വിളിച്ചിട്ടില്ല കൊറച്ചിസായി വിളിച്ചിട്ടന്ന വിളി ച്ചോക്കണം എന്താ വിവരൊന്നും അറിഞ്ഞിട്ടില്ല
എന്നിട്ട് വർത്താനൊക്കെ എന്താവോ
ഉം മഴ മഴണ്ടല്ലേ മഴന്റൊരു ഇത്
മഴന്റൊര് ഇന്ന് കൊറച്ച് കൊറവുണ്ട് അവിടെ
ഉം ഇവിടെ അങ്ങനെ ഇന്ന് രാവിലെ ഉണ്ടായിനി ഇപ്പല്യാ
ഏഹ് അയ് ശരി
പിന്നെ കറന്റ്ക്കെ പോവൽണ്ടങ്ങക്ക് അങ്ങനെ മഴയ്താല്
അങ്ങനെ പോവലൊന്നുല്ല ഇപ്പൊ അങ്ങൻത്തൊരു മഴൊന്നും പെയ്തീല്ലല്ലോ
ഉം ഉം ഇപ്പ ഏതോ ശിഖല്ലകണ്ടിലെ പടർന്നു പിടിക്ക്‌ണ്ടല്ലോ ശിഖല്ലാർഞ്ഞ രോഗം
ഈ ഫ്രൂട്ട്സുകൾന്നൊക്കെയാണല്ലോ ഉണ്ടാവണേ
തന്നെ
ആഹ് അങ്ങനെ നമ്മള് ചക്കൊക്കെ തിന്നുമ്പോ കരുതണം എന്നൊക്കെ പറയണ്ട് എന്തെങ്കിലൊക്കെ കൊ കൊത്ത്ണ്ടെങ്കിലൊക്കെ
ആഹ് ഞാൻ ഇപ്പയീ മാങ്ങ നല്ലോ ഇണ്ടല്ലോ അങ്ങാടിയിലൊക്കെ നല്ല മാങ്ങണ്ട് ഞാന് ഇപ്പെന്ന് അങ്ങാടി പോയപ്പം മിക്സി കേട് വന്നീനി അത് നന്നാക്കാൻ കൊടുത്തീനി പിന്നെ അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി പോയപ്പം മാങ്ങണ്ട് ഇഷ്ട്ടം പോലെ
ഏഹേ ആഹ് മാങ്ങന്റെ ഇതാണല്ലോ ഇപ്പൊ നല്ലേ
ആഹ് ഉം
അപ്പൊ അല്ല ഇന്നാള് ഒരു ന്യൂസ് കണ്ടീനി ഫ്രൂട്ട്സ്മ്മല് ഒക്കെ ഏണ് ഇഞ്ഞ് അത് എല്ലത്ത്മ്മലും ഇണ്ടാവണംന്നില്ല
ഉം ഉം ഉം ഉം
അങ്ങനെ പേടിയാണ് പനിയാണ് അത്ന് തൊടങ്ങ്ണെ
എത്രോ ആൾക്കാർക്ക് ഇണ്ട് പർഞ്ഞാട്ട് ഉം അതന്നെ ഈ മഴക്കാലായാ ഇണ്ടാവൊല്ലോ എന്തെങ്കിലൊന്ന്
ഈ മരുന്ന് ഈ വേം പടരും അതാണ് പേടിയാണ് മക്കക്കൊക്കെ ഇണ്ടായാല്
ഉം ഉം
സ്കൂൾന്നൊക്കെ ഒന്നിന് ഇണ്ടായ മരിയാവും എല്ലാത്തിനും ഇണ്ടാവും
ഉം ഉം ഉം
അയിന്റെ ലക്ഷണങ്ങള് എന്തെങ്കിലും പനിയല്ലെ ഇപ്പൊ എല്ലുംണ്ടാവ
ആഹ് അതന്നെ കൊഴപ്പൊന്നും ഇല്ലാത ഇല്ലാതക്കട്ടെ എല്ലാ പ്രാവിശ്യം എന്തെങ്കിലൊന്ന് ഇണ്ടാവലുണ്ട് എല്ലാ മഴക്കാലത്തും എന്തെങ്കിലൊരു ദുരന്തം ഒന്നെങ്കി രോഗോ, അല്ലെങ്കില് പ്രകൃതി ദുരന്തോ, എന്തെങ്കിലു ആയിട്ട്
നിപ്പായിട്ടും
ഇപ്പാണ് ആ ടൈമ് ഈ ജൂൺ ജൂലൈ ആഗ
ഉം ഈ ഇതിമ്മലാണ് അത് ഇണ്ടാവല് ഈ ഒരു സമയത്തിലെ? പകർച്ച വ്യാധികൾ കൊതുകും ഒക്കെ നറിയല്ലോ മഴ ഇടവിട്ട് മഴ പെയ്
ഉം പൊറത്തറങ്ങി നിക്കാൻ വയ്യ വൈകുന്നേരം
ആഹ് ഹാവൂ വൈന്നേരം തിരേ കയ്യൂല
ഉം അകത്ത് വല്ല്യ കൊഴപ്പല്യ
ഒര് അഞ്ച് അഞ്ച് മണി ആയാ പിന്നെ പൊറത്ത് എറങ്ങാൻ കഴിയൂലല്ലേ അഞ്ചണി അഞ്ചരാണ്ട് ആയാ പിന്നെ ആ സമയത്ത് അമ്മക്ക് പൊറത്ത് എറങ്ങാനൊരു ഇഷ്ട്ട നല്ല സു
ആഹ് അപ്പഴാണ് ഞമ്മളൊന്ന് പൊറത്ത് എറങ്ങ ഉം ഒന്ന് ഫ്രീയായിട്ട്
മക്കള് പിന്നെ ഔത്തന്നെ നിക്കൂലല്ലോ?
ആഹ് അങ്ങനെ ഞാൻ ഇപ്പൊ നേരത്തെ ഇങ്ങനെ വിചാരിച്ചിട്ടൊള്ളൂ ഈ മഴ ഞാന് മോളില് പോയി ചിക്കിയിങ്ങനെ എറങ്ങിയപ്പഴേ കൊറച്ച് വർഷം മുന്നെ ഞാൻ അന്റോട്ക്ക് വന്നപ്പോ മഴത്ത് ആ സ്റ്റെപ്പ്മ്മെന്ന് തന്നെ എറങ്ങാനൊരു സ്ഥലം ഇല്ലേനിയല്ലോ? ഇപ്പം വർ ഇങ്ങനെ ചിന്തിച്ച് ഞാന് ഇപ്പൊ മഴ പെയ്യുമ്പം ആ ഹാ ആ വരാന്ത അൻക്ക് അവിടെ കേറിങ്ങനെ ഇരിക്കാലോ
ഉം ഇപ്പ മഴ പെയ്യുമ്പോ മോണിലൊ ലൊക്കെ പോയിരിക്കാ ഞങ്ങള് അവിടൊക്കെ പോയിരിക്കും എന്തോര് ഇഷ്ട്ട
ഉം ഹം
ആ ഓപ്പൺ ടെസ്സില് അവിടെ അയിമലൊക്കെ പോയി ഇരിക്കും
നാലാള്
ആഹ് കുട്ടികള് ഉണ്ടാവും കുട്ടികള് ഉണ്ടാവും അവിടെങ്ങാനും പോയി ഇരിക്കാൻ അവിടെ ഒരു പഴയ കസാരയുണ്ട്
ആഹ് ആഹ് ഉം
അങ്ങനെ എല്ലോടത്തും ഇങ്ങനെ കാണുവേയും ചെയ്യാം ഭയങ്കര രസവാ ആഹ്
ഉം ഉം
നമ്മടെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ അവിടെ തന്നെ ഇരിക്കാൻ നല്ല രസവാ ബേക്കറിയും കൊണ്ട് അവിടെ പോയിരിക്കാ പറയും
അപ്പറത്ത് ഓൽക്ക് ഓൽക്ക്‌ അങ്ങനെ അപ്പൊ ടെറസുണ്ടോ?
ഓൽക്കുണ്ട് ഓല് സീറ്റ് ഇട്ടില്ല ഇടണം പറയണ്ട്
വാപ്പ ഇങ്ങനെ പറയണ്ട് ഇവി ത്തെ പണിക്ക് അന്ന് തന്നെ പറഞ്ഞീന് ഇപ്പൊ ഓന്റെ കൈയിൽ ഇപ്പ ഇല്ലാ പറഞ്ഞ് ഓന് നിർത്തിവെച്ച
ഉം അത് ശരി ഇപ്പ രണ്ട്‌ പേര് ഏകദേശം ഒക്കെ ഒരേ കഴിഞ്ഞില്ലേ ഓൽക്ക് ഓഫീസ് റൂമ് ഉണ്ടോ ഓൽക്ക്
ഓൽക്ക്‌ പുറത്തൂന്ന് വാതിലില്ല അകത്തൂന്ന്
ഉം അത് ശെരി
ഒറ്റ റൂമ് ഇങ്ങടെ അടുത്തൊക്കെ അങ്ങനെയല്ലേ
ഉം ഞങ്ങളുടേത് അങ്ങനെ തന്നെ ഉം
അങ്ങനെ ആയാലും മതിയല്ലോ ഉം അങ്ങനെ ആണേലെ അടിച്ചൊറ പ്പ് ഉണ്ടാവൂള്ളല്ലേ അത്
ആഹ് ആഹ് ഇപ്പൊ അങ്ങനെ തന്നെ ഇണ്ടോ കേറി വരുന്നിടത്ത് ആ റൂമില് ഞങ്ങൾതൊക്കെ ഇപ്പ വാതിലിന്റെ അവിടെ ചെറിയ എന്തെങ്കിലുമൊക്കെ ബോർഡർ എന്തെങ്കിലൊക്കെ കൊടുക്കാ വാതി ല് ഒഴിവാക്കിങ്ങാണ്ട് അങ്ങനെ അങ്ങ് കൊടുത്താൽ മതി ഇപ്പ മറ്റേ ആക്കിയാണ്ട്
ആഹ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും
ഉം അപ്പൊ രസം ഉണ്ടാവും ഇപ്പ അങ്ങനെയാണല്ലോ അങ്ങനെ ഉണ്ടാവല് കൂടുതലും അകത്ത് കേറീട്ടാണ് ഉണ്ടാവല്
ആണല്ലേ ആഹ് ഇപ്പൊ അങ്ങനെയാണ് ഇപ്പ അവിടെ എന്തെങ്കിലുമൊക്കെ കൊടു ക്കലാണല്ലോ കൂ
ആഹ് അത് കൊടുത്താ മതി ഞങ്ങളങ്ങനെ വിചാരിച്ചിന് അപ്പം നടന്നില്ല ഇനിയും ഒറ്റ ദിവസം
ഈ പിന്നെ അങ്ങനത്തെ പണി എടുക്കാണെങ്കിൽ നല്ലാം ഇതുമാണല്ലേ ക്കെ അങ്ങട് കേട് വന്ന് ഇതാവൂല്ലോ ടൈൽസും പിന്നെ പണിക്കാര് അങ്ങനെ വൃത്തിക്ക്‌ ആക്കൂട്ടോ ഇപ്പൊ പണ്ടത്തെ മാതിരി ഓലങ്ങനെ ഇത് കേടാക്കാതെ ഒക്കെ എടുക്കും
ആഹ് ഞങ്ങൾത് വല്യ ആക്കാനൊന്നും ഇല്ല ഒരു കുറച്ചേ ഉള്ളൂ ആക്കാന് അത് എടു ക്കലെ പണിയൊള്ളൂ അങ്ങനെ ഇപ്പൊ തൽക്കാലം നിർത്തി വെച്ച് ഓരോ
അങ്ങനെ ആക്കുമ്പോ ഒരു രസവല്ലേ ആളൊക്കെ അങ്ങനെയൊക്കെ ലിവിങ്ങ് ആക്കിയാണ്ട് ഉം ഞങ്ങൾത് ഇപ്പെനിത്രേ ഇപ്പ ഇപ്പൊ പൊറന്നായിട്ട് കുഞ്ഞപ്പൂ നാലീസം ഇപ്പൊ ഇവിടെ ലീവ് ഉണ്ടായിരുന്നല്ലോ പെരുന്നാളിന്റെ
ഉം
ഇപ്പയ് ഒന്നാ അങ്ങട് പുല്ല് നറഞ്ഞിനിം സൺസൈടൊക്കെ
ഉം ഉം
അഹ് ഒക്കെ ക്ലീൻ ആക്കി ബ്രഷ് വാങ്ങി കൊണ്ട് വന്നാ ചെത്തണ സാനവും ആറീസം അതെയ്നിം പണി എന്നിട്ട് വെള്ളം പാർന്ന് അട്ച്ച് ച്ച് ഏഹ് പെര ചുറ്റോട് ചുറ്റും
ഏഹ് തറേ?
തറല്ല സൺസൈട്മ്മല് സൺസൈഡും ആതിമ്മലും മെയിൻ വർപ്പിന്റെ വക്കും ക്കും ഒക്കെ ഇണ്ടല്ലോ അയ്മലൊക്കെ ഇങ്ങനെ
ആഹ് അഹ് ഇനി പെയിന്റിങ്ങാരെ വിളിക്കോ ഓര് പെട്ടെന്ന് കഴി കഴിക്കും ഇങ്ങനെ
ഓല് ആക്കും അപ്പൊ അയ്ന്റെ മുന്നേന്നെ ആക്
നമ്മളാക്കിയാല് ആ പണി അവിടെ കൊറയും.
ആ പണി കൊറയും ഇപ്പ നല്ല വൃത്തിയായി ഇഞ്ഞി ആണ്ട് അടിച്ചാ മതി പണി ഇനിയിപ്പ ഞാൻ പറയാ അടി അട്ച്ചാഞ്ഞ പിന്നെ അങ്ങനെ ആവൂലെ ഈ മഴ കഴിയുമ്പോത്ത്?
ആഹ് ആഹ് അത് ആവും പിന്നെ ഇങ്ങൾത് ഈ മഴേം കൂടി കഴിഞ്ഞിട്ടണ് അടിച്ചാ നല്ലത്.
ഇഞ്ഞി ആ അതന്നെ അല്ല ഇപ്പൊ അടിക്കലുണ്ടാവില്ല ഇഞ്ഞി ഉള്ള് മോള് ആദ്യം ഒറ്റടിക്ക് ഒന്നാ അല്ലേയ് ഒന്നായിട്ട് ഒപ് ഒപ്പടിക്കാൻ കഴിയൂല ഒരുപാട് പൈസ വേണല്ലോ.
കൊറേ പൈ അല്ലങ്ങിനെ ഉള്ളള് മാത്രം ഇപ്പൊ അടിച്ചും അല്ല ഇങ്ങളെ മുന്നൊക്കടി അട്ച്ചണെ മുന്നൊക്കെ അട്ച്ചണം ലെ?
ആഹ് അഹ് രണ്ടും മോളൊരു കളറാ അടിയൊരു കളറാ അപ്പഞ്ഞി ആകെ വൈ
മാണെങ്കി മോളും ഉള്ളും
മോള കുഞ്ഞാമ്മു പറഞ്ഞു മോള് അടിച്ചാലു സാധനക്കട് കട്ടിലൊക്കെ അട് കേറ്റി ബെഡൊക്കെ വാങ്ങാ പർഞാണ്ട് പിന്നെ അടി വാങ്ങിട്ട് അടി അടിക്ക അങ്ങനെ പറയ്ണ് ഇപ്പൊ
ഏഹ്
അങ്ങനെ പറയും മോള് ആ പിന്നെ അടിറ്റാണ്ട് അയിന് ആകെ എരപ്പായി ടൈൽസ് ഇിട്ടാണ്ട് സിമെന്റിന്റെ പാ അടയാളങ്ങള് നല്ലോണം ഉണ്ട്.
ഏഹ് അത് ശരി.
അപ്പം
ഏഹ് പിന്നെ അല്ല ഒന്നായിട്ട് കയ്യൂലന്നുണ്ടെങ്കി പിന്നെയ്
ആഹ് ന ഒന്നായിട്ട് ഒറ്റടിക്ക് കൈയ്യുണ്ടാവും.
നല്ല പൈസ ആകും.
അത് രണ്ടു ലക്ഷം വാണ്ടി വരും ഞങ്ങളൊക്കെ പെരക്ക്‌. അത് കിട്ടണെങ്കി എത്രങ്ങാനും ഉണ്ട് ഉം ഞാൻ ആദ്യം അതാ പറയ മുറ്റക്കൊന്ന് വൃത്തി ആയാലെയ് ഇന്നാ പിന്നെ അത്ര പയിന്റ് പിന്നെ അത് ഒറ്റടിക്ക് അടിച്ചും കല്യാണൊക്കെ ആയാല്
ഉം ഉം ഉം.
അങ്ങനെ ഉണ്ടല്ലോ, പൈന്റടി. അത് കല്യാണംഅനുസരിച് ജ്ജാല് വേ അങ്ങനെ വേ ആക്ക് പറഞ്ഞാളെടാ, മറ്റാൾക്കേകാരം അങ്ങനെ. അത് മുന്നേ ചെയ്യണ്ടെ
ഉം ഉം.
ആഹ്
അത് ശരി, ഉം, ഓക്കെ ന്നാല്. ആഹ്, ഓക്കെ. ഉം.